കഴതല
സന്താര പോകണ്ട് സുഖം സന്തോഷം തല്ലായിരിക്കും ടെൻഷന ആണ എനിക്ക്റ്റ വീട്ടിലിണ്ടായിന്ന് അറിഞ്ഞുന്നില്ലേെന്നോ പിന്നെ ന്ന് എനിക്ക് വിളിച്ചിട്ടൊന്നുംല്ലല്ലോ എല്ലർും കിട്ടില്ലേ എന്നപ്പ അന വേരാ അത ഒന്ന് നോക്ക ആഹ കൊറെ ആൾക്കാാര് സ്ഥലത്ത് അതാണ് ഈ നമ്പർ ഒന്ന ക സ്റ്റാറ്റസ് ഒന്നക്ക കാണലില്ല ചിലപ്പോ നമ്പർ പോണലില്ലന്നോ നമ്പർ പോയിട്ടുണ്ടോ
എന്റെ ഫോണൊക്കെ മാറയും ചെയ്ത് അപ്പൊ ഇെ നമ്പർ ഇതൊക്കെെ പോവയും ചെയ്ത്
ആ ആഹ അട എനിക്ക് എട്ട് മാസല്ല കഴിഞ്ഞന്ന് കേട്ടോ അപ്പൊ എന്താണ് നാലാം മാസത്തിലുള്ള സ്കാനിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വിഷയ കണ്ട അതങ്ങനെ ശരിയയിക്കോളന്ന് പറഞ്ഞഞ് ആണോ ഞാാന ഇവിടെ അടുത്തന്നെ കാണിച്ചുന്ന ഇവിടെ അടുത്തൊരു ഡോക്ടറ ഉണ്ട് അവിടെ അടുത്തൊരു ഡോക്ടർണ്ട് അവര് കാണിച്ചിന്നക്ക് കുഴപ്പില്ല നല്ല ഹോസ്പിറ്റലൊക്കെ തന്നെയാണ് പക്ഷെ
എനി കഴിഞ്ഞ ഇപ്പ എത്രായി നൊ കൊറ ആായില്ല എനിക്ക് വിളിച്ചിട്ടു
അ ആ് അ നിങ്ങങ്ങള് വിളട്ട് പ ഇപ്പത്ഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ആറ അചച് മാസൊക്കെ ആയിട്ടുള്ളൂ പ്രശറ്റ്ൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു
ആ എന്നട്ട് ജൊറ്റക്കന്നെ അന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാാന് വീട്ടിൽക്ക് പോയിന്നാ പ്രസവദൊക്കെ കഴിഞ്ഞിട്ട്
ഞാന് പ്രസവത്തിന് കൊണ്ടുവരുന്നല്ലോന്നെ ഏഴ ആയപ്പോന്നെ പ്രസവ പിന്നെ തുടക്ക ഇങ്ങനെ വെയ്യാ എന്ന് പറഞ്ഞപ്പോ ഞാ എൻന്റെറെവിടെ തന്നെ കൂടുതലും നന്നത് ആ പിന്നെ ഞങ്ങ എങ്ങനെ ആ
അസുഖം വന്ന് എല്ലാം ഉ എങ്ങനെ അസുഖം വന്നിട്ട്ന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായതൊക്കെ
അത്ക്ക വെള്ളം കൊറച്ച് കൂടുതലായിരുന്നു അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞട്ടുണ്ടാവുന്ന ആഹ വെള്ളം കൂടുതലാണ് ശ്രദ്ധിക്കണം ഒക്കെ പറഞ്ഞ ല്ല വെള്ളംടുല അവൻ കട്ടക്ക മ
ആ വരും വരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലോടത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്
വൈകല്യങ്ങ ഇണ്ടാവുമ്പോള ആണ് നമ്മക്ക് വെള്ളം കൂടുതല് വെള്ളം കൂടുതൽ കാണിക്ക വൈകല്യങ്ങളുള്ള കുട്ടികൾക്കാണ് പറഞ്ഞത് അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് കുട്ടിന്റെ ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് ആ അങ്ങനെ അധികം ചെറിയൊരു ഫെൽഡ് കാണിക്ക ചിലപ്പോ അത് അടുത്ത മാസങ്ങൾ കൊണ്ടൊക്കെ ക്ലിയർ ന്നെ എന കഴി വീട്ടക്ക് വീട്ടിൽ സ്ഥിരമായി പിന്നെറിയ ചങ്ങങ്ക്കെ ഉണ്ടിയിട്ടുള്ള വലിയൊരുരിപാടിക ആക്കിട്ടിലോട്ട് വെയ്യ ത്തെ കാരണാത്താല് യാത്രകളൊക്കെ കുറവന്നേര്ന്നു ജസ്റ്റ് ഒന്നാണ്ട് ഓലോട്ക്ക് ഒന്ന് കൊണ്ടയിഞ്ഞാഡ് ഇങ്ങണ്ടന്നെ
ഇപ്പോലൊക്കെ കൊട്ന്ന് ആഹ്.
കൊട്ന്ന് അയിന്റേശം എന്താന്നെച്ചാല് പിന്നെ ഇൻക്ക് വയറിങ്ങനെവെൽ- - വെൽതായി വെൽതായി വെരെന്നെവെരെന്നെ ദിവസം കുടും തോറും അപ്പൊ വള്ളേറി വരാണ്.
ആഹ ഉം ഉം.
അങ്ങനെ എഴുവത്തഞ്ച് ഷതമാനത്തോളം വെള്ളേർന്നു പറഞ്ഞിരുന്നു പക്ഷെഓല് പറഞ്ഞുഓട്ടോമാറ്റികിലി അത്- - ക്ലിയറാആയിക്കോളും കുഴപ്പല്ല ശരി ആവുന്ന് പറഞ്ഞു പക്ഷെ പിന്നെ അത് അബോർഷനെ പറ്റി ഞൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഏട്ടന്മാർ ർക്കും അനിയന്മാർകു ഏട്ടന്മാർക്കൊന്നും മക്കളില്ല പെങ്ങൾക്കൊന്നും മക്കളില്ലേർന്നു ഓൽക്കൊക്കെ ഒരുപാട് വർഷങ്ങൾ കൈഴ്ങ്ങി
അല്ല അങ്ങനത്തെ കൊറേ ശെരിയാവുന്നണ്ടല്ലേ അപോ അങ്ങനെ പറഞ്ഞിക്കണെങ്കിലും പ്രസവിച്ചു പോന്നാലൊ ഒരു കൊഴപ്പില്ലാത്ത കുട്ട്യാള്ണ്ടല്ല അത് ശരി ആക്കാനും അത് ശരിയാവാനും ശരിയാക്കാനൊക്കെ ഏ എഹ് അള്ളല്ലേ തീർമാനിക്കല്.
പലേ മരുന്നുകളും ഉണ്ടേർന്ന് നല്ല റൈറ്റുള്ള മരുന്നുകളൊക്കെ കാഴ്ചിർന്നത്.
പ്രസവിച്ചൊക്കെ കഴിഞ്ഞേന്റെഷം ഉ ചികിത്സ നടത്തിറ്റന്നെ അതൊക്കെ തൂര്ണ് ണ്ട് സർജറി അതും ഇതും ഒക്കെ. പ്രസ്വച്ച്യ്ക്കന്നെ സർജറി നടത്ണൊഒക്കെണ്ട്.
ഞങ്ങൾ ഇതേമാരി പെട്ടെന്ന് വയ്യാണ്ടായ പ്പൊ വട്ടിൽ പോയി അപ്പൊ ഓല് പറഞ്ഞത് ഭയങ്കര ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് ഞാൻ നേരം മുളക്കാൻ വേണ്ടീട്ട് ന്ന് നേരം വെള് തങ്ങി വിചാരികേര്നു പിന്നെ നേരംവെള്ക്കാനൊന്നും നിന്നി നിന്നീല ഞങ്ങൾ പെട്ടെന്ന് ഡോക്ട ഏ ഉമ്മ ഉണ്ടായിന്നു ഉമ്ന്റെ അനിയത്യോക്കെ ഉണ്ടാന്നു ഞങ്ങ ള്. അങ്ങനെ പെട്ടന്ന് വെയ്യാൺഡേ വെയ്യാതോണ്ട് എപ്പളോ ഒരാളുമാന്റെ കൂടെ ഉണ്ടാവലൺ ഇമ്മാക് ഇൻക്കെന്തേലാവോ ചിട്ട് പേട് ച്ചിട്ടൈ.
കൊണ്ടോവാനൊക്കലെ. ഉം അല്ല അന്ന് ക്ക ണ്ടയ്നൊ അന്ന് ഇവിടെ അപ്പൊ അന്റെ?
അവിടെ പുറതേന്ന് ഇവടെല്ല അപ്പൊ പിന്നെ ഞാന ഇന്റോടെന്നല്ലോ അങ്ങനെ ഞാന് ഇബട്ക്ക് പോയി. എന്താ പറയാ ഹോസ്പിറ്റിൽ ഞങ്ങള് നേരെളക്കാനായപ്പോതതന്നെപോയി ഹോസ്പിറ്റിൽ സാസം കിട്ട്ണന്നെല്ല. അങ്ങനെ ഹോസ്പിറ്റ പോയി കുട്ടിആണഖി പെരും അനങ്ങല് പ്രഷർ കുറച്ച് ചതികണ്ടേയ്ന്ട്ടോ എനക്ക് പിന്നെ
പ്രഷർ കഏറിയാലും ശ്വാസം കിട്ടൂല പ്രസത്തിന് നേരാആവുമ്പോെ എട്ട് മാസംക്കെ ആയിക്കോട്ടെ ചേലോല് ഏഴാ മാസ വുമ്പോത്തിനു പ്രസവേദനൊക്കെ വരും
അങ്ങനെ പെട്ടെന്ന് പോയിട്ടോ പോയപ്പോ ഡോക്ടർ പറഞ്ഞത് ഇവിടങ്ങോണ്ട് ഇല്ല നിങ്ങള് ഇവട്ന്ന് പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലി കൊണ്ടോണം ഒരു വെല്യേ ഹോസ്പിറ്റൽ ഉണ്ടെങ്കി പറി നിങ്ങക്കെത്താ താല്പര്യംന്ന്ന്നാ പറീ അങ്ങട്ട് എഴിഞ്ഞു തരാ പറഞ്ഞട്ട ഞ ആ് അപ്പൊ അവുട്ന്ന് അവിടു ഇവിടുത്തെ അടുത്തുള്ള ഡോക്ടർ വേറോടുത്ത്ക്ക് എഴുതി തന്നു. ഞങ്ങൾ കുറച്ച് അകലത്ക്ക പോയത് ന്ന്ട്ട് ഔട്ന്ന് പെട്ടന്ന് ആംബുലൻസിൽ കൊണ്ടോയി. അങ്ങനെ കൊടോയ്ട്ട് അവ്ട്ന്ന് ഞങ്ങള് ആഹ് ഓലാണ്ട് കൊണ്ടോയത് നേര റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വായിച്ചിട്ടൂന്ന ഓല് പറഞ്ഞു ഇപ്പ തന്നെ സർജറി വേണം ഒരി വെക്കാൻ പറ്റില്ല തള്ളനിം കിട്ടൂല കുട്ടിനിം കിട്ടുലട്ടോ പറഞ്ഞു ന്നാ അപ്പൊ പിന്ന അത് അങ്ങനെആണ്ടു ഓപ്പറഷൻ ചെയ്തു ഓപ്പറഷൻ ചെയ്താണ്ട്. ആ എന്താണ് ഇത് കുട്ടിനെ എടുത്തു പിന്നെ കുട്ടിനെക് കാണിച്ചു തന്ന് ട്ടൊ ഒന്നു ഇണ്ടായിന്നില്ല. ഓല് എന്താട്ടി നേരെ കുട്ടിനെ ഒരുതികാണ്ട് കൊണ്ടോയി കുട്ടി വളരെ മോശമാണ് കുട്ടിന്റെ അവസ്ഥ കാരണം കുട്ടികളെല്ലാരും കാണാനും ഒതാകാനൊന്നും പറ്റി റ്റുല പ്രായയിട്ടില്ല കുട്ടിനെ ങ്ങള് നല്ല ഇതീല് നോക്കണം അതോണ്ടാണ് ഞങ്ങള ടുണ്ട് കുട്ടി ഇങ്ങൾ ടെൻഷനു വേണ്ട പെണ്ണിനെ തരാന്ന് പറഞ്ങ്ങാണ്ട് ഇന്നെ ഓല് കുട്ടിക്ക് അപ്പൊ കുട്ടിക്ക് ജീവനുണ്ടായിന്നു മെടുപ്പുണ്ടായിന്നു എല്ലാണ്ടായിന്നു കുട്ടിക്ക്, കുട്ടിക്ക് കയ്യിലും കാലിലൊ ആറ് വെരലും കാര്യങ്ങളൊക്കെണ്ട് പിന്നെ ഓല് അവ്ടുന്നന്നെ ട്ടിക്ക് പാലൊക്കെ കൊടുക്കാൻ ഓലെന്നെുള്ളൊരു, ഓല് ഞമ്മളിട്ത്ത്ന്ന് പാല് സ്വീകരിക്കണൊന്നുല്ല. അവരെ അടുത്ത്ള്ള പാല് ഓല് കൊടുക്ക്ണൊള്ളൂ ഞമ്മളട്ത്ത് പാല് സ്വീകരിക്കണില്ല, അപ്പോളൊക്കെ ഇർക്ക് ടെൻഷൻ ട്ടോ ഞമ്മളോട് എന്താ പാല് ചോയിക്കാത്തെ സാധാർണ കുട്ടി ഇണ്ടായാല്
ഉം. കുട്ടിണ്ടായാല്, എന്തായാലും ഇപ്പൊ പാല് കൊട്ക്കാൻ ഒക്കെ ചോയിക്കല്ലോ
റൂമ്ക്ക് മാറ്റി അപ്പൊ ഞങ്ങള് ന്റെ മ്മാനെ ഞാൻ പറഞ്ഞയച്ച് ചോയ്പ്പിക്ക്ണ്ട്, എന്താ ചെയ്യ്ണെ പാല് കൊടു കണ്ട കുട്ടിക്ക് അമ്മളെ കുട്ടിനെന്താ അമ്മക്ക് തെരാ ഞാങ്ങനെ കരയണൂണ്ട് ചോയിക്കണൂണ്ട്, അയില് ഇൻക്ക് സംസാരിക്കാന കായിക്ക്ണ് രണ്ടൂസം അയപ്പം ഇൻക്കെടക്ക്ങ്ങനെ വേദനക
ആ ആ, അമ്മക്ക് ഓർമ്മേളൊക്കെ വരൂല്ലോ എന്താലുപ്പം അമ്മളെ കുട്ടിനെ അമ്മക്ക് ഓർമ്മല്ല്യ
അതല്, ആ ഇൻക്കീ ശ്വാസത്തിന്റെ ബുദ്ധിമു നല്ലണ്ടായിനിക്കെ, അപ്പോ ഓല് പറഞ്ഞത് ഈ വയറിങ്ങനെ ശ്വാസനാളത്ത്മ്മെക്കമർ ഗർഭപാത്രം വികസിച്ച്ട്ടാണ് ശ്വാസം കിട്ടാത്തെന്ന്ള്ള ആ ഒരു
ആ പ്രശ്നൊന്നുല്ല, അപ്പൊ പ്രഷറൊക്കെ കൊറഞ്ഞീന്നാ
അപ്പൊ പിന്നെ ആ പ്രെഷർ ഒക്കെ നോർൽലയിണ്ട് ക്ഷേ ഞാനിന്നെ റൂമ്ക്ക് മാറ്റിട്ടുള്ളൂ അത്വരെ മാ വല്ല്യ ഹോസ്പിറ്റലാ നല്ല നല്ല ഇതിന്റെ ഒരു നല്ല ഹോസ്പിറ്റലാ നല്ല ഡോക്ടറും കാര്യങ്ങളും നല്ല സർവീസൊക്കെ തന്നെണ്. പക്ഷെ പിന്നെ ഓര് കൊറ ഓല് പാല് കൊടുത്ത് ശേഷം ഓല് പറഞ്ഞ് കുട്ടിക്ക് അന്നനാളം പകുത്യാണ് കുട്ടിന്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം പറഞ്ഞി ഓല് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അയിന്റെ ഉള്ളിന്ന് എട്ത്ത്ട്ട് ഓല് പറയാണേ കുട്ടിക്ക് ആ ആമാശയത്തക്ക് അന്നനാളം മുട്ടണില്ല, പകുതി വച്ചിട്ട് കുട്ടിന്റെ അന്നനാളം ക്ലോസ്ഡാണ് അവിടെ ആമാശയത്തിന് തൊട
ലേ ന്നാ ഞമ്മളീകഥൊന്നും അറഞ്ഞിട്ടില്ലടി.
ആ അമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങ്തൊന്നും കണ്ട് ണ്ടായിന്നില്ലല്ലോ ഇതൊന്നും ആ പറഞ്ഞ്ട്ടില ഞമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടെ കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നം ഹാർട്ടിന് ചെറിയ പ്രശ്നണ്ട്ന്നാ പറഞ്ഞേ പിന്നെ ഞങ്ങള് എന്താണ്, അപ്പൊ ഇനിപ്പോ ഇഞ്ഞൊര് അപ്പൊ പറഞ്ഞത് എന്താണ് ഏതെങ്കിലും ഒരു കുടലുമെന്ന് ചെറുകുടലും വൻകുടലുണ്ടായി ഏതോ ഒരു കുടലുമെന്ന് എടുത്തിട്ട് ഓലത് മുകളിലക്ക് വെച്ചിട്ട് സർജറി സെറ്റ് ആക്കി തെരാ പറഞ്ഞ് ആ അങ്ങനെ അപ്പ തന്നെ എന്താണ് അന്നെന്നെ എത്രയോ ഒരു മണിക്കൂറിന്റെ ഇതില് വച്ചിട്ട് കുട്ടി രണ്ട് മണിക്കൂറിട്ട് വെച്ചിട്ട് കുട്ടിന്റെ സർജറി കഴിഞ്ഞൂട്ടോ. സർജറി കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്ന് മോന്, മോനേരുന്നൂ അപ്പൊ പിറ്റന്ന് കാണിച്ചു തര വരാന്ന് പറഞ്ഞു, കാണിച്ചരാം എത്രയോ മണിക്കൂർ കെെഞ്ഞിട്ട് അമ്മക്ക് കാണിച്ചരാന്ന് പിറ്റന്നാൾ അവോളം ഞങ്ങള് ഇള്ള എല്ലാരേം വിളിച്ച് ചെല്ലലും പറച്ചിലും തന്നേനുട്ടോ ന്നിട്ട് പിന്നെ ഞങ്ങള് നിക്കുമ്പാ ഞാനും അപ്പൊത്തീനുന്റെ ഹസ് ഇങ്ങനക്കാണ് വിഷയങ്ങൾന്ന് കേട്ടപ്പോ അപ്പോ തന്ന അവട്ന്ന് ലീവ് എടു വന്നോ ആ. പിന്ന ഞങ്ങള് വേറെന്താണ് ഇതില് പോയിട്ട് ന്താണ് കുട്ടിനെ കാണാൻ വാണ്ടി വിളിച്ചപ്പോ പിന്നെ അയിന്റെ ഉള്ള്ക്ക് ആ വീൽചെയർ കൊണ്ടോവൂല ഒന്ന് ഞങ്ങള് മെല്ലെ നടന്നാണ്ട് ഞങ്ങളങ്ങട്ട്
കുട്ടിന്റെ അടുത്ത്ക്ക് പോയിലേ? മേലെ വിട്ടുന്നിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ കുട്ടിക്കമ്മളെ ശ്വാസം ന്നും സൊസിക്കാനൊന്നും പറ്റൂല്ലല്ലോ?
ഉള്ളിലാണ് തൊടാനൊന്നും പറ്റ്ല്ല ഞമ്മള് വേറെ ആ റൂമിലാ, അങ്ങട്ട് ചെന്നിട്ട് ഓല് തെർന സാ ഞമ്മളിടാ ആഹ് അങ്ങനെ ഫുള്ള് സെറ്റ് ഓലെ ഇതിലാണ്ട്
ക്ക് ണ്ടായിട്ട് അങ്ങനെത്തന്നെ അമ്മള് വിട്ട് നിക്കണം പിന്നെ ഓളെ മാത്രം കൊണ്ടീട്ട് അമ്മള് പൊറത്തിക്കാ
നമ്മളിങ്ങനെ വിട്ട് നിന്നൊന്ന് കണ്ടുട്ടോ ആഹ് പിന്നെ ഇന്നോട് വല്യ കാര്യയിട്ടൊന്നും പറയണൊന്നുല്ല്യ വി ഇതൊക്കെ പിന്നെ ഞാന് അവടുന്ന് വന്ന്ട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്ണ്ട് ചെറിയൊരു ചെറിയൊരിത്ണ്ട് കൊർച്ചയിഞ്ഞ ശെരിയാവും കൊറച്ച് കഴിഞ്ഞാ ശെരിയാവും ന്നാ പറഞ്ഞെന്ന് തോന്നണു പിന്നെ അവ്ട് ന്ന് ന്നെ ഞാൻ വീൽചെയറിൽ ഇരുന്ന്ട്ട് ന്റെ ഭർത്താവിനോട് അവ്ട്ന്ന്ങ്ങനെ സർജറിയോ? പറയണ് പിന്നെ എന്റെ ഭർത്താവിന് ഇന്നോട് പറയാതെ നിക്കാൻ പറ്റ്ണില്ല ഇല്ല ഓലതുവരെ പറഞ്ഞിട്ട്
കൂടിയപ്പം വന്നിട്ടുണ്ടാവു അവ്ട്ന്ന് സർജറിന്റെ കാര്യം തൊക്കെ അറിഞ്ഞപ്പളേ ല്ലേ അങ്ങനല്ലേ?
റൂമിൽക്ക് വ എന്താണ് മ്മൂപര്ക്കരയന്നെട്ടോ പൊറത്തു പോയി കാരയോക്കെ നമ്മക്കറിയൂല ഓല് കര്ഞ്ഞാളെ കണ്ണും മോഗൊക മ്മക്കറിയുല്ലോ പിന്നെ വന്ന്ട്ട്. ഉം താണ് എന്നോട് പറഞ്ഞു അതാണ് ഞമ്മക്ക് ഇന്യും കുട്ട്യാള് ണ്ടാവൂലേ എന്തിനാ പേടിക്ക്ണ് അങ്ങനെ. അന്താനിങ്ങളങ്ങാനക്കെ പറേണ്ന്നൊക്കെ ചോയ്ച്ച് ഞാന് അപ്പോന്നും. അല്ല ഒന്നുംണ്ടായി അമ്മ കുട്ടിക്ക് തീരെ ആഹ് അമ്മ കുട്ടിക്ക് എന്താന്ന തീരെ വയ്യ കൊർ ച്ച് ഞമ്മ കുട്ടിക്ക് പാല് വേടിക്കുത്രെ പറഞ്ഞു ന്നിട്ട് പിന്നെ എന്താണ്. പിറ്റന്നാ രാവിലെ ഒരു എട്ട് മണിക്കായപ്പോ ഓല് പർഞ്ഞു ഓ ഒരിത്തിരി പാല് വേണംട്ടോ പറഞ്ട്ട് ഓല് വന്ന് പ ല്ട്ത്ത്ട്ട് ഓലെന്നെട്ത്ത്ട്ട് ഓല് കൊണ്ടോയിട്ടോ ന്നിട്ട് ന്താ പറഞ്ഞു പാല് കൊടുത്തിട്ട് കൊറച്ച് സമയം കയിഞ്ഞിട്ട് മ്മക്ക് ഏ ന്താണ് കു ങ്ങക്ക് തരട്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ അള്ളോ ന്റെ കുട്ടിനെൻക്ക് ക് കിട്ടല്ലോ ന്റെ കുട്ടിനെ എനിക്കൊരു ന്റെ കുട്ടിനെ കിട്ടണം ഇടുക്കണം ഒര് മുത്തം കൊട്ക്കണം ഭയങ്കര ചിന്തകളാരുന്നു ന്നിട്ട് പിന്നെ ഓല് ഒര് എട്ട് മണിയൊക്കെ ആയപ്പോ പാല്. ഉം പാല് കൊണ്ടയിങാണ്ട് കൊടുത്ത് ഒര് പതിനഞ്ച് മിനിറ്റ്റ്റെ കഴിഞ്ഞപ്പോര് പറഞ്ഞു അ ന്താണ് കുട്ടിപ്പോ വളരെ. മോശം സ്റ്റേജാണ് കാര്ണം കുട്ടിക്കത് സെറ്റായി റ്റില്ലന്നർന്നു അയില്. ആഹ് അത് ഈ കൊ അടിഭാഗത്ത്ത്തെ കൊടലുമെന്ന് ഇട്ത്ത്ങ്ങാണ്ട് മു മൊൾക് വെച്ചാൽ സെറ്റാവൂലത്രെ കാർണം ആ ടിലുള്ളത് ദഹിച്ചിന്റെ ശേഷം പോവാള്ള കൊടലുകളാണെ.
ആഹ് ആഹ് ആഹ് ആഹ്.
മശയത്തിന്റെ മുകൾക്ക് കേറ്റിവെക്കുമ്പോ അതൊരു പ്രശ്നം തന്നെത്രെ.
ആഹ്....
റ്റായിട്ടില്ല കൊറച്ചയ്യട്ടെ ഞങ്ങള് ന്താണ് എന്താലും കുട്ടിക്ക് ഹ്‌ മൂത്രയിക്കെ എന്തെങ്കിലും ഒര്ത്ണ്ടോന്ന് ന്നൊ ക്കട്ടട്ടോ പറഞ്ഞു ആഹ് അയില് മ് ഇല്ല കുട്ടിക്ക്. ഒന്നിങ്ങനണ്ട് ഛർദിക്ക്ണ പോലെങ്ങണ്ടായി അതോടുകൂടിക് കുട്ടിടെ കണ്ണ് പൂട്ടും ചെയ്തു. ഹ അതാ പിന്നെ പർഞ്ഞെ പിന്നെ ഒരു ദൂരം ആട്ടുഅൻക്കു ഇല്ലേര് ന്നിട്ട്ന്റെ ഭർത്താവ് ന്താണ് കുട്ടിനെ മ്മക്ക് തന്ന്ട്ടൊ ഡിസ് ർജ് കാര്യങ്ങളൊക്കെ ശെരിയാക്ക്ണിന്റെ മുന്നെ തന്നെ കുട്ടിന്റെ ശരിയാക്ക്യാണ്ട് നമ്മൾത് ശരിയാ അപ്പ . വെക്കേറ്റെയ്ത് പോരാനായി
നം അഹ് നമ്മള പിന്നെല്ലെ വിടൊള്ളു. പിന്നെ ആഹ് അങ്ങൻത്തന്നേണ്.
മൊകം മർച്ച്ട്ട്ല്ല്യ ഞമ്മള് ഹ്‌ ന്റെ പുത്യപ്ളർഞ് മൊകം മറക്കണ്ട മ്മളെ മുന്നേ അമ്മളെ കുട്ടി പോയി മൊകം മർക്കല്ലേ ൻക്ക് കാണാനാണ് പർഞ്. ട്ട് മൂപ്പര് ഇട്ത്തോണ്ട് നടക്കാണ്ട് ങ്ങക്ക് ഇട്ക്കണോ ന്നൊക്കെ ചോയ്ച്ച്ന്നോട്‌ ഇനി ഈ മുഖം ഞാൻ കൂടുതൽ കണ്ടിട്ടില്ലല്ലോ ആണ്ട് ഇഞ്ൻക്ക്ത് മുഖം കൂടുതൽ കാണണ്ട കാര് പിന്നെന്റെ മനസ്സിന്ന്ത് പോവൂലെ ൻക്കതത്രി വല്യോര് ഇത്രേം ദിവസം ഞാ കൊണ്ട് നടന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. മ് ഞ്ഞ്ന്ക്ക്തൊര് ഷോക്കയിങ്ങാണ്ട് പറ്റ് കയ്യൂലന്നെകൊണ്ട് പറഞ്ഞെനെ അയിന് പിന്നെ അതങ്ങനെ. പോയ്‌ അന്ന് രാത്രി ഒരു പൻ പത്ത്മണിക്കെ കഴിഞ്ഞേ ഞ വീട്ടിലെത്തിയപ്പോ ആ ഒരു രാത്രിലന്നെ അപ് ങ്ങോട്ടെന്നേ ഞങ്ങളെ വീട്ട്ക്ക് കുട്മ്പക്കാരും ബാക്കിക്കാരൊക്കെ വന്നീനു. ന്ന്ട്ട് പിന്നെ ഉം അൻ അന്നന്നെ ആഹ് അന്നന്നവര് കൊണ്ടോയി. പറയതു പിന്നെനിക്ക് കൊറേ ദിവസം ഭയങ്കര ഡിപ്രഷനും കാര്യ ഓ ഞൻ ഓന്റെ വീട്ടില് ഭത്താവ് ന്റെ വിട്ടിലരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടീന്റെ പത് പതിനാലൊക്കെ കായിട്ട് ഒന് പതിനാല്സം പതിനഞ്ച്സം പറ്ഞ് മൂപ്പര് നിന്നെക്കണെ
ആഹ് അപ്പൊ ഒര് പോയന്റെഷം വണ്ട കണ്ടന്നെ പോയജ എ്റെൂടെത്തന്നെ പോയ
ടെ കുളിക്കാനും ഞകാളാക്കിന്നു നമ്മള് ശരിക്കും പ്രസവം കഴിഞ്ഞതേപോലെ തന്നെയാണല്ലോ സാധനങ്ങള് ഞങ്ങളാണെങ്കി കുട്ടിക്കൊളെല്ലാ സാനം മെടിച്ചേച്ചേണ്ടരിക്ക ഒര് സ ടിച്ചാ ക എന്നി്ട്ട് റാക്കറ്റന്റെ മുകളിൽ ചാക്കിൽ കെട്ടിച്ചക്ക അത് കാണുമ്പോക്ക് ഭയങ്കര ടെൻഷൻ ആകും
ആഹ് ആഹ്
വന്തവണ അങ്ങനെയൊക്കെ